കേൾക്കുന്നില്ലേ
ആഹ കേൾക്ക്ന്നുണ്ട് എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം എന്താപ്പൊ കാലാവസ്ഥ മഴ ഇണ്ടോ
അയ്യോ ഇടെ രാവ് ലെ മുതല് ഭയങ്കര മഴയാണ്
അതെ ആഹ ഇനി ഇവിടെ ഇന്നലെ വല്യ കുഴപ്പല്ല ഇന്നലെ വെയിലായിരുന്നു ഇന്ന് രാവിലെ അല്ല മഴ ഉണ്ടായിന്നു പിന്നെ കൊറച്ചേരം വെയില പിന്നെ പത്തരൊക്കെ ആയപ്പ ഉണ്ട് സ്കൂൾക്ക് കുട്ട്യാളൊക്കെ പോയപ്പണ്ട് നല്ല മയ പിന്നെ ഒരു അര മണിക്കൂർ ഇള്ളത് ആ നല്ല മയിം കാറ്റും മയ്യും പെയ്ത് പിന്നെ ഇപ്പ മയല്ല
ഇവിടെം മഴയാണ് ആ് രാവിലെ ഞാൻ തുണിയൊക്കെ നനച്ചിട്ടിട്ടുണ്ട് പക്ഷെ സൈഡിൽ ഇട്ട ക്കാണ് മഴ ആയത്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റ്ന്നില്ല
അതാണ് ഇനിയിപ്പോ ആ ഫുഡ് കയി കയിച്ചു
ആ കഴിച്ചു ഞാന് ഫുഡ് കഴിക്കാൻ പോണതേ ഒള്ളൂ
അതെയോ എന്താ സ്പെഷ്യല്
ആ ഞങ്ങള് വെജിറ്റേറിയൻ ആയതോണ്ട് അങ്ങനെ സ്പെഷൽ കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല മോര് കാച്ചിയതൊണ്ട് പിന്നെ പാവക്ക മെഴിക്കോട്ടി വെച്ചു
ആഹ
പിന്നെ ആഹ ആ എന്താ ഉള്ളി ഈ നമ്മടെ പപ്പടം ഉള്ളിയെല്ലാം മൂടിട്ടൊരു ഇതുപോലെ വെച്ചു
ആഹ് അതെങ്ങനെയൊക്കെ
അത് വറുത്തകോരിയ എടുത്ത് പപ്പടം വറുത്ത് കോരി വെച്ചിട്ട് ഉള്ളിയും പിന്നെ നല്ലോണം വഴക്കീന്
വലിയ ഉള്ളിയോ
രണ്ടും എടുക്കാ
ഉം
നലോണം വഴറ്റിയതിനന് ശേഷം ആ പിന്നെ നമ്മൾ അതിനകത്ത് പിന്നെപ്പ ഈ പറ്റൽമുളക ഉണ്ടല്ലോ ചുമന്ന വറ്റ
ആഹ് ആഹ് ചുവന്നാ വറ്റൽ മുളക് ആഹ്
ചുമന്ന വറ്റൽമുളക് അതിനകത്ത് ഇടി ഇച്ച് ചേർക്കണം. ഇടിച്ച് അതും കൂടെ ചേർത്ത്, നല്ല ഇതാക്കിയേന് ശേഷം ഇതും കൂടിട്ട് നല്ലോണം വേണേന്നുണ്ടെ, നമ്മക്ക് മസ് മാസാലകളോ കാര്യങ്ങളൊക്കെ നമ്മക്ക് ഇഷ്ട്ടോണ്ടെങ്കില് ചേർക്കാ. ഉം, ഞാനേ ഇച്ചിരെ ഏഹ, ഏ മസാലകൾ ചേർത്തിട്ട് വെജിറ്റബിൾൻ്റെ മസാലയുണ്ട്, അതുകൂടെ ചേർത്തയ്ന് ശേഷാണ് ഇതുംകൂടി ട്ട് നല്ലോണം എളക്കിയാ ആഹ് നമ്മ്ക്കൊരു, നല്ല ടേസ്റ്റാ അത് കഴിച്ചു നോക്കുവാണേം നല്ല ടേസ്റ്റാ
ആഹ്, ഞങ്ങളാദ്യയിറ്റ് കേൾക്കാണ് ഇത്‌വരെ
ആഹ്, ചെലരഅത് കറി വെക്ക്ന്ന കാണാം, തോരം വെക്കണ കാണാം തേങ്ങ പീരയൊക്കെ ഇട്ട്ട്ട് ആഹ്, പപ്പടം കൊണ്ട് ആഹ് യൂട്യൂബില് അടിച്ചു നോക്കിയ ഈ സംഭവങ്ങള് ആഹ്, കാച്ചിയെടുക്കണാ, കാച്ചിയെട്ത്ത് മാറ്റി വെച്ചയ്‌നേഷ
നമ്മള് വെറും പാ വ വപ്പടം കാച്ചും. പി അല്ലാതെ ഇങ്ങനൊന്നും ചെയ്യാറില്ല
ആഹ്, അത് ചെറിയേ ചെറിയേ കഷ്ണങ്ങളെ പീസ് പീസ് ആയിട്ട് കട്ടെയ്തിട്ട് വേണം വറത്തു കോരിയെടുക്കാൻ ഒന്നിച്ചിടര്ത് ഹേ, പല ഇങ്ങനെ ആഹ് ആ സ്ക്വയറായിട്ട് കട്ടെയ്ത് കട്ടെയ്ത് എട്ത്ത്ട്ട് അത് വറത്ത് കോരി വെച്ചെയ്ന് ശേഷം ബാക്കിയെല്ലം ചെയ്യാൻ വേണ്ടിട്ട്. തോരം വെക്ക്ന്ന യൂ യൂട്യൂബിലടിച്ച് നോക്കിയ ഈ സംഭവങ്ങളെല്ലം ഉണ്ട് ഉം, ഞാനങ്ങനെ കണ്ട് വെച്ചതാ. പാവക്ക സാധാര ണ അതിനകത്ത് അഹ് പാവക്ക ഉപ്പേരി വെക്ക്ണത. അത് ചെറ്തായിട്ട് പേസ് ആഹ്, ഇപ്പേരിവെക്കണ പോലെ തന്നെ. അതിനകത്ത് പിന്നെ കൊച്ചുള്ളി ഇല്ലില്ല. അതിനകത്ത് കൊച്ചുള്ളിയും തേങ്ങ നമ്മള് ചിക്കന്നകത്തിടുന്നപോലെ സൈസ് പീസ് പീസായിട്ട് ചെറിയ പീസ് പീസായിട്ട് കട്ട് ട്ടെയ്തിട്ട് അതൊന്ന് വറത്ത് ഓരീട്ട് പിന്നെ ഇതും കൂടെ ഇത് വയറ്റിയെട്ത്ത് അങ്ങനെ ഉണ്ടാക്കണം ഉപ്പേരി വെക്കണ ഇവിടെ ആഹ് ആഹ്
അപ്പോ ഒന്നും മ് മീനും ഒന്നും മേട്
ഏയ്, ഇല്ല ഇല്ല ഇല്ല ഇല്ല അവടെ നിങ്ങളെങ്ങനെ എങ്ങനെയാണോ വെ
ഞങ്ങക്ക് ഇപ്പാവ ഞങ്ങള് പാവക്ക തേമാര്ക്ക് നമ്മള് വലിയ ഉള്ളിട്ട് തൂമിച്ച്ങ്ങാണ്ട് അങ്ങനെ വെക്കും. അല്ലാതെ ഇങ്ങളീ തോരന് അതേറ്റാണ് പിന്നെ മോര് എങ്ങനെ കാച്ചല് ഇങ്ങള്
മോര് കാച്ചുന്നത് ഞാൻ തേങ്ങ അരച്ച്ട്ട്
ആഹ് ഫസ്റ്റ് തേങ്ങരക്കും
ആഹ്. പസ് തേങ്ങാ തേങ്ങായിക്കകത്ത് ജീരകവും ശകലം മഞ്ഞള്പൊടിയും ഉം രണ്ട് പച്ചമൊളകും ഒരു വെളുത്തുള്ളി കഷ്ണം കൂടിയിട്ട് നല്ലോണം പേസ്റ്റെയ്തിട്ട് നമ്മളെടു ക്കാ. എന്ന്ട്ട് മോരും തൈര് തൈര് നല്ലോണം ഒടച്ച് വെച്ച്ട്ട് അഹ്
ആഹ്, നമ്മോ തൈര് ഫസ്റ്റ് കടിക്കോ, എന്താ അടിച്ചോ മിക്സീല്
ഇല്ലില്ല. അടിക്കില്ല നമ്മള് ഉമാ ഹ് കട്ടത്തൈരായിരിക്കുല്ലോ നമ്മക്ക് കിട്ട്ണത് പിന്നെ നമ്മള് ചെയ്യേണ്ടത് ചീനച്ചട്ടി അടുപ്പ് വെച്ച്ട്ട് കടുവ് വറുത്തെയ്ന് ശേഷം തേങ്ങ നല്ലോണം പ പച്ചമണം മാറ്ന്നിടം വരെ നല്ലോണം എളക്കാ
ആഹ്, വസ്റ്റ് തേങ്ങേണ് വാര്യ
അതെ, നല്ലോണം എളക്കി ഇത് നല്ലയിന്റെ ആ പ ച്ചമണം മാറിക്കെയ്ഞ്ഞെയ്ഞ്ഞ തൈര് അതിലേക്ക് ചേർക്ക. തൈര് ചേർത്തിട്ട് ഒന്ന് ജെസ്റ്റ് ചൂടാക്കി എട്ത്താ മാത്രം മതി
ആഹ്
ഉം
അങ്ങനെ കയ്ച്ച നിങ്ങ മോര് വേറെ ടേസ്റ്റ ആണ
ആഹ് അതിന് വേറെ ആഹ് ആഹ് ആഹ് അല്ലാണ്ട് കാ ന്നതിന് വേറെ ടേസ്റ്റ് ഇങ്ങനെ കാച്ചുന്നതിന് വേറെ ടേസ്റ്റ് ചെലര് പയ്നാപ്പിൾ പഴൊക്കെ ചേർക്കതിനകത്ത് കടച്ചക്ക പല പല സാധനങ്ങൾ ചേർത്ത് നമ്മക്ക് എനിക്കതൊന്നും അറിഞ്ഞു
വോ ആഹ് ആഹ് അത് നമ്മൾ കട ച്ചതുണ്ടല്ലോ അതിങ്ങനെ പുളിക്ക് ഏങ് പുളി ഇട ഇടണിന് പകരം കൊറച്ച് തൈര് പാങ്ങാണ്ട് തേങ്ങരച്ച് അങ്ങനെ തോന്നുന്നുണ്ട് കാട്ടിൽ തോന്നുന്നണ്ട്
ആഹ് പുളി മാറാൻ വേണ്ടിട്ട് അല്ലേ ഈ സദ്യക്കൊക്കെ കിട്ടണ സ കിട്ടില്ലേ അങ്ങനെ വെക്കാൻ എനിക്കറില്ല
ആഹ് അഹ് അഹ്
അല്ലാണ്ട് വെക്കൻ അറിയാം ഉം ഉം ഉം വേറെ അവിടെ എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ
ഇവിടെ ഇന്ന് ചേനക്കറിണ്ട് പിന്നെ പ ഏയ് കറുകത്തില്ലേ പപ്പായ അത് ഉപ്പേരി ഇണ്ട് പിന്നെ മീന്
ആഹ് മീന് അത് മറ്റേത് എങ്ങനെയാ വെക്യാ അത് ചേനക്കറി
ചേനക്കറി മഞ്ഞളും ആഹ് മഞ്ഞളും ഉ പ്പും പച്ചമുളക് ഇട്ടുംങ്ങണ്ട് വേവിക്കും കുക്കറിൽ നല്ലോണ്ണം ഒന്ന് വേവി ചെറ പിന്നെ തേങ്ങൽ ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കിട്ടുംങ്ങാണ്ട അത് അരച്ചിട്ട് പിന്നെ ഇതിക്ക് പാര അപ്പൊ അതിന് ഭയര പുളിങ്ങ ഒന്ന് കുതിർത്തിങ്ങണ്ട് പുളിന്റെ നീരും പാരും
ആഹ് പുളിന്ന് പറയുമ്പം മറ്റേ പുളിയല്ലേ വാളംപുളിയാന്നോ ആഹ് അഹ് അഹ്
ആ വാടപുളി ഇല്ലെങ്കി നമ്മളെ തൈര് ഒഴിച്ചാലും മതി
മതിയാവും അല്ലേ നല്ല ടേസ്റ്റ്ല്ലേ
അത് നല്ല ടേസ്റ്റ് ആണ്
ആഹ് അങ്ങനെ വെച്ചിട്ടില്ല ഞാാനരു പ്രാവശ്യം വെച്ചു നോക്കട്ടെ അങ്ങനെ ഞാനതൊന്നും വെക്കാറില്ല അതെ അഹ് പേങ്ങളാണ്
ആഹ്
വേറെ എന്താണ് ന്തോ
ഉസ്കോൾക്ക് പോയിക്കുണോ കുട്ടികള്
ആഹ് അവളിവിടെയല്ല പഠിക്കണത് മോള അങ്ങ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലാണ് അമ്മേടെ അടുക്കൽ ആണ് അവള് ആ അപ്പ അവൾവിടെ അവിടുന്നാ പോകുന്നത് അവിടെയാണ് സ്കൂളില് ഇവിടെപ്പ നിന്ന് പഠിക്കുന്നത് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രേ ഉള്ളൂ ഇവിടെ ഞങ്ങൾ രണ്ടു പേരും ആ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഹസ്ബെൻ്റിനും ജോലി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ മോള അമ്മയുടെ അടുത്ത് വീട്ടിൽ നിന്നാ വളർന്നത് പിന്നെ അവൾ അവിടെ നിന്നു അവിടെ നിന്ന ഇങ്ങനെ പോക വളർന്ന വളർന്നു
ഏ ഒരാളന്നെള്ളൂ
ആ ഒരാളെ ഉള്ളൂ
ആ ആ ഇപ്പൊ എത്തറില്ല പഠിക്കണോള്
അവൾ അഞ്ചില്
അഹ് പോ ജോലിക്ക് പോണില്ലേ എന്നിട്ട് പ്പോ
ഇല്ല ഇല്ല ഇപ്പൊ ഞാൻ റിസയ്ൻ കൊടുത്തിട്ട് ഇപ്പൊ ഒരു ഒരു ഒന്ന ഒന്നര വർഷമായി ഇപ്പ പോവുന്നില്ല നേഴ്സായിരുന്നു
ആ എവിടെ ഹോസ്പിറ്റലിലായിരുന്നോ
ആ അവിടെ തൃശ്ശൂര്
ആ തൃശ്ശൂര് ആ അത് ഇപ്പൊ എന്തിനാ നിർത്തിയത്
ആ ഞങ്ങളെല്ലാം പല പല പല വഴിക്ക ആയത് കൊണ്ട് ഒരു ഇതാവുന്നില്ല ആ വീടൊക്കെ വേണം അപ്പൊ പിന്നെ എല്ലാരും ആ വഴി ഈ വഴിയൊക്കെ നടന്നിട്ട് കുടുംബം അങ്ങോട്ട് പോകുന്നില്ല ആഹ് ഹാ അതോണ്ട് നിനി ഇപ്പൊ ഒന്നിച്ച് കുറച്ചു നാൾ ജീവിക്കാവന്ന് വിചാരിച്ചു അ ഇത്രയും നാളൊക്കെ പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടു ഒക്കെ നിക്കുവായിരുന്നു. ഇനിയിപ്പം എന്തക്കാന്ന് വിചാരിച്ച എല്ലാരും വഴക്കു പറയാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം രണ്ടുപേരും രണ്ടിടത്ത്
അപ്പൊ ചേട്ടൻ്റെ എടെ എവലൊ ടെണ്
എന്തോ
ചേട്ടന് എവിടെനു വർക്ക്
ഇവിടെത്തന്നെയാണ് നാട്ടിൽ തന്നെയാണ് വർക്ക്. പൂജക്ക് പോകുന്ന ആളാണ്. അതുകൊണ്ട ഞാൻ പറഞ്ഞ ഞങ്ങള് വെ ജിറ്റേറിയനാണെന്ന് പറഞ്ഞ
ആഹ് ആഹ്
വേറെ പിന്നെ
പിന്നെന്തൊക്കെ പിന്നെന്തൊ ആ അതേ, ഓൽ ഒരാൾ നാലാം അഞ്ചിലാ. അഞ്ചാം ക്ലാസ് സിലാണ് ഒരാൾ ഒന്നിലാണ്. അപ്പോ രാവിലെ പോയി കഴിഞ്ഞ ആ രാവിലെ പോയിക്കഴിഞ്ഞാൽ പിന്നെ നാലുമണി നാലരാവും എത്തുമ്പോക്ക് വടെ
ആ ആ പിന്നെ വന്നിട്ട് ട്യൂഷന് പോകും. ഉം
ഇല്ല ട്യൂഷൻ ആയിറ്റ ചേർത്തിട്ടില്ല. കാരണം രാവിലെ ഏഴ് ആറ് മണി ക്ക് മദ്രസ് തുടങ്ങും രാവിലെ എൻ്റെ വലിയ മോൾക്ക് ആ രാവിലെ ആറ് മണിക്ക് മദ്റസ് തൊട്ങ്ങി കഴിഞ്ഞ ഏഴര്ക്ക് ഇവിടെ എത്ത പിന്നെ ഒമ്പത് മണിക്ക് സ്കൂൾക്കോണം. പിന്നെ നാലര ന ലഞ്ച് പിന്നെ ഓൽക്ക് മദ്രസ്ത്തെ സ്കൂൾത്ത പഠി ക്കാനന്നെ ഇഷ്ടം പോലെണ്ട്. അപ്പം പിന്നെ, അധി കൂടി ട്യൂഷനും കൂടി ആയി കഴിഞ്ഞ പിന്നെ ഓൽക്ക് ഒക്കെപ്പാടെ എത്തിപ്പോട് കയ്യൂല.
ആഹ് ഹ ഹ
ഇപ്പം ഞമ്മളന്നെ വീട്ടിൽ ഉണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മളെന്നെ പഠിപ്പിക്കും.
ആഹ് ആഹ്
അങ്ങനെ
പഠിച്ചോളൂ
ആ പഠിക്കും. മോള് ഒറ്റക്ക് ഇര്ന്ന് പഠിക്കും. മോള് പിന്നെ അഞ്ചാം ക്ലാസ്സിൽ എ ത്തി അപ്പൊ പിന്നെ ഓള് തായിട്ട് സ്വന്തായിട്ട് പഠിക്കും. ണമ്മള് ഇരിക്കണ്ട ഓൾക്ക്
ആഹ് ആ വഴക്കൊന്നും ഇല്ലല്ലോ അല്ലേ?
ഏ എ, പഠിക്കാൻ ഏ ഇല്ലല്ല മോൻക്കാണ് ഞമ്മൾ ഒരുമിച്ചിട്ട് ഇര്ക്ക് ഒപ്പം നിന്നൊടുക്കണ്ടത് ഓൽ ആൺകു കുട്ടിയാണ് പിന്നെ ഒന്നാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളല്ലോ
ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ ഒൻക്ക് ഒരുമിച്ചിട്ട ഒപ്പം ഇരുന്ന് കൊടുക്കണം. ഒപ്പം ഇരന്നാ തന്നെ നമ്മൾ ഇരുന്ന് ഇതാവാ ന്നല്ലാതെ ഓലെ കിട്ടൂല
ആഹ് വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ?
ഏഹ് ഏ ഓൻക്ക് വേ വഴക്ക് തമ്മിൽ വഴക്കും ഇതൊന്നുല്ല. പക്ഷെ നമ്മള് ഇരിക്കാണെങ്കില് ഇര്ന്നിട്ടില്ലെങ്കി പഠിക്കാന് വാവേന്ന് പറഞ്ഞ് ഓനെ വിളിക്കുമ്പൊക് ഓൻക്ക് ഉറക്കം വരല്ലോട്ങ്ങും ആദ്യം ആദ്യം മെയിനായിട്ട് ഉറക്കാണ്. അത് ഉറങ്ങാണോയ്ച്ച ഉറക്കം വര്യാണ്ന്ന് പറയും
ആഹ്
ആൺ കുട്ട്യാളെ പിന്നെ കിട്ടാൻ പണിയാണല്ലോ
അതെ അതെ അതെ
പിന്നെ എന്തൊക്ക എന്നിട്ട് എത്ര വർഷം വർക്കിന് പോയി എന്നിട്ട്
അഞ്ചാറ് വർഷം പോയി
ആറു വർഷം ആഹ് എങ്ങ ആ ബി എസ് സി ആയിരുന്നോ
അല്ല ജനറൽ നേഴ്സാ
ആഹ് ആഹ് ആഹ് അവടെ ഹോസ്പിറ്റലിൽ തന്നെനോ
ആഹ് വേറെ
വേറെന്താക്ക് വിഷണത് ഏട്ടന് ഇപ്പ എങ്ങനെ
വർക്ക് ചെയ്യുന്നുണ്ടോ
ആഹ് ഞാന് ഇവടെ അടുത്ത് ലാബ് ടെക്നീഷ്യനേനു
ആഹ് ലാബ് ടെക്നീഷ്യൻ ആണ് ആഹ്
ആഹ് ആഹ് അപ്പൊ ഞാന് ഇതേമാര്ക്ക് ഈ വെക്കേഷനില് ഞാൻ പോയോണ്ടിരിക്കന്നേ അപ്പൊ മോന്റെ കൈയ്യൊടിഞ്ഞു അപ്പൊ കൈയൊടിഞ്ഞും കാണ്ട് വീണുങ്ങാണ്ട് ഒടിഞ്ഞിക്കുണു അപ്പൊ രണ്ട് പൊട്ടുണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
അപ്പൊ വലത്തെ കൈയ്യും ആണ് അപ്പൊ പിന്നെ ബുദ്ധിമുട്ടേനു പോവാനേറ്റ് കാരണം ഭക്ഷണം കഴി ക്കാൻ കൊടുക്കാനും ഞാൻ തന്നെ വേണം പിന്നെ ബാത്റൂമില് പോണെങ്കിലൊക്കെ ബുദ്ധിമുട്ടല്ലേ ചെറിയ അഞ്ചു വയസായിട്ടുള്ളല്ലോ അപ്പൊ പിന്നെ ആ ഞാന് അപ്പോ പ്പോ പിന്നെ അങ്ങനെ ലീവ് എടുത്തതേനു അപ്പൊ ഇപ്പോ കഴിച്ചു പോപ്പഴാണ് ഇപ്പോ സ്കൂൾ തൊറന്നപ്പഴാണ് കഴിച്ചത് അപ്പൊ ഈ രണ്ടു മാസത്തെ വെക്കേഷൻ അയിമെട് പോയി സ്കൂള് പൂട്ടി രണ്ട് ദിവസായിട്ട് മൂന്നാംതി ഏപ്രിൽ മൂന്നാന്തി കൈ ഒടിച്ചു വീണ് ഒടിച്ചും ചെയ്തു പിന്നെ ഈ മെയ് മെയ് ലാസ്റ്റക്കാണ് കൈ അയ് ച്ചത് അയില് പിന്നെ ഓന്റെ പിന്നാലെ ആയതോണ്ട് പിന്നെ അങ്ങനെ പിന്നെ ലീവ് ഇടുത്തിക്കേണ് ഇഞ്പ്പോ പോക്ക് തൊടങ്ങണൊന്ന് അപ്പൊ സ്കൂള് പോക്കും ആഹ് ഓക്കെ ശരി
ആഹ്